ആ എന്തൊക്കെ വിശേഷം ന്നിട്ട് കേൾക്കാലേ മോളെ ഹലോ ആ കേക്ക്ണ്ട് ഇങ്ങൾക്ക്കേൾക്ക് ണ്ല്ലാ ഉം എന്തൊക്കെവിശേഷങ്ങൾവിടെ റേഞ്ച് കൊറവാ ന്ന് ണ് ഞാൻ റൂമിന്ന് ള്ളിക്ക് വന്നപ്പളെ ആ ആ ഹ്ശരി ആ കുളിയൊക്ക കഴിഞ്ഞപ്പോ
കയിഞ്ഞ് യിഞ്ഞ്
ഏ ഫുഡ് കഴിച്ചോ
ആ കഴി ച്ചില്ലഫുഡ് കഴിച്ചിട്ടില്ല ചായ കുടിച്ച്
വേറെ താ വി ഫ്ര ഫ്രണ്ട്സ് കന്താ പാട് ആ ചായ ടു ചായ കുടിച്ചൊ മോള് ആ കേളായില്ലേ ആ എന് എന്തായ്നൂ ആ നൊ നോമ്പ് തുറന്നീട്ടുണ്ടെണ്കീ നോമ്പ് തുറന്ന് ചോറ് തിഞ്ഞു
ആയ്ച് നോമ്പറന്നേക്ക് ചോർന്നാ
ആ
അപ്പൊ ജ്യൂസൊന്നും അടിച്ചില്ലേ
ആ ജ്യൂസ് ജ്യൂസ് എല്ലാദിവസോള്ളതല്ലേ
ആ ആ ആ അങ്ങനെ
ങ്ങനെ
അപ്പൊ ഇനിപ്പൊ ഇന്നത് ഇന്നത്തെ ഫുഡ് കൈക്കല് കഴിഞ്ഞാ
ആ ഇന്നത്തെ കഴിച്ചു ഇനി കൊല്ലാ ഇനി കിടക്കാ ഇപ്പ കൊറച്ചു തിന്നും രാത്രി ലേശം എന്തേലും ആ ആ ആ അങ്ങനെ
ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്താ പിന്നെ നിങ്ങള് നാളെ ആ നാളെ എടുക്കണ്ടാവൂല്ലേ
ആ
ഉം അങ്ങനെ ഇവടെ ഇവടെ വന്നെ ഇവിടെ വന്നാല് ഇമ്മ അങ്ങനെ പറയുമ്പോളാ സുന്നത്ത് നോമ്പ്
വരികാ അവിടെ അങ്ങനത്തെ കാര്യല്ലാ ല്ലേ വീട്ടിലാകുമ്പം ആ അവിടെ അങ്ങനത്തെ ഉമ്മ അങ്ങനെ പറഞ്ഞാ നാളെ നോമ്പുണ്ടേന്നു പറയുമ്പോ ആ നൊമ്പുണ്ടല്ലെ ന്നാടിക്കാം ആ അത് തന്നെ ഇന്നലെ പിന്നെ അയ്നു പറ്റിയ പത്ത് ദിവസൊന്നും പ്പ എടുക്കലണ്ടാവൂല ആ അത് ശരിയാണ് ഇവിടൊള്ളപ്പോ ഒന്ന് രണ്ടെണ്ണക്കൊള്ളപ്പോ അവര് എടുക്കലൊണ്ട് ആ ഇങ്ങക്ക് അവിടെ മീന് മീനൂം ഇറച്ചി കിട്ടൂലല്ലേ മീന് കിട്ടാൻ പണിയല്ലേ അവിടെ
ആ മീന് മീന് ഇവിടത്തെ മീന് ഇണ്ട് തോന്നുന്ന്ണ്ട് മീന് ഇവിടൊക്കെ ആ പക്ഷെ അല്ലാണ്ട് നമ്മള നാട്ടിലുള്ള പോലൊന്നൂല്ല
ആ മീൻ കൂട്ടാൻ പൂതിയാവൂലെ
മീനേ ക്ക് മീനത്റ്രണ്ട് പ്രാന്തൊന്നൂല്ലാ
അതേല്ലേ ഏ മീന് മീൻ സത്യം പറഞ്ഞാല് ഇവിടെ പഠിക്കാന് വന്നൊനേഷൃ മര്യാദക്ക് തിന്നോടങ്ങിയത് ആ അയ്ശെരി
അയ്യ വേറെ ചെമ്മീനും തി ആകെ തിന്നൊരു മാന്തളാ. ബാക്കിയൊന്നും തിന്നൂല, പക്ഷേ ഇപ്പോ ഒരു ഇതല്ലാം തിന്നും.
പച്ചക്കറി തിന്ന കൂടുതലും പച്ചക്കറി എല്ലാം തിന്നും ആ പച്ചക്കറി ആ
ചിക്കനും കഴിക്കും, ബീഫും വല്ലാണ്ട് തിന്നായിരുന്നില്ല, പക്ഷേ ഇപ്പ കഴിക്കും.
ബീഫ് നല്ല വെ നല്ലേ വ് ബ് പിന്നെ വെറ വെറേന ആക്കിയാൽ മതി.
ആ അതാണ് ഏറ്റവും ഇഷ്ടം, ഈ ഇങ്ങനെ കറുത്ത കളറായിട്ടൊക്കെ ഇണ്ടാവുല്ലേ ന ഡട്രൈ ആയിട്ട് അത്ഷ്
മ്
അപ് ഇപ്പ കറിത്താണെങ്കിലും കൊഴപ്പല്ലാണ്ടൊക്കെ തിന്നും, പക്ഷേ കറീത്തതും അത്ര കൊണ്ട് സുഖത്തി പോവൂല്ല, ഗ്രേവി ഡ്രൈ ആയിട്ടുള്ളതാ രെസം.
അയില് ലേശം കുരുമൊ കുരുമു കുടെ കിട്ടാല് നല്ല രെസണ്ടാവും. ആ നല്ല കുരുമുളക്കെ ഇട്ടിട്ട് ഞങ്ങള് ഇന്നലെ ബീഫ് മന്തി ഇണ്ടാക്കിനന്ന് ഫ്രണ്ട്സ് കൂടിട്ട്
എന്താ ഇന്നലെ എന്താണ് ഏ
ആ അത് അപ്പോ ആ
എത്ര വെറുതെ വേവിച്ചിട്ട് ഒരു ഫ്രണ്ട് വരുമ്പോ കൊടുന്നുണ്ട്ണ്ടന്നതാ ഞാനൊക്കെണ്ടാക്കിട്ടാ കൊടുന്നുണ്ടന്നെ ഡ്രൈ ആക്കിയിട്ട്
ആ ആ ആ ആ ആഹ് ഇ ഗ്യാസ് ഗ്യാസിട്ടാ താമസ ച്ചെതാടേ
അല്ലെങ്
വലിയ കുറ്റിയാ യാ
വലിയ കുറ്റി നമ്മ സാധാ വീട്ടിലുള്ള കുറ്റില്ലേ എത്രൻ്റെ ലിറ്റർ ആയിരുന്ന്
ആ ഇന്നന്താ ച്ചല് ആയിരത്തി ഒരുന്നൂറാണ് കാരണം നമ്മള് ബുക്കും പേപ്പറൊന്നും ഇല്ല ഇവിടെ ഒരാള് കൊടുന്നരി ചെയ്യ അയാള് കമ്പനിയിലുള്ള ആളാ
അ ആ
ആ അപ്പ ഷീല ഒട്ടിച്ചിട്ടെന്നെയാവും പക്ഷെ അത് മറ്റേ ഏ എന്താ പറയാ അമ്മൾ ബുക്കൊക്കെ എഴ്തിട്ട് അല്ലെ നമ്മളെ നാട്ടിലൊക്കെ കിട്ടാ ഞങ്ങൾ അയൊന്നും അല്ല ചെയ്ത്ണെ ഇയാളെ വിൾച്ചാ കിട്ടും പർണു അപ്പ പിന്നെ ആദ്യം തെന്നെ ഇയാളെ വിളിക്കെ ചെയ്തെര്ന്നെ
അ ആ അയ് ശെരി അപ്പൊ അയാളാണെന്നുണ്ടെങ്കി ഒരു നൂറുപ്യ കൂട്ടിടിക്കും അയാളെ സർവീസ് ചാർജ് മാരി ഇപ്പ ഗ്യാസിന്റെ പ്രശ്നൊക്കെ ആയപ്പോ ഇപ്രാവശ്യം രറക്കാൻ പറ്റൂ പറ ഗ്യാസിന് വില കുടിക്ക
പിന്നെ ആഹ വില കൂടി പോരാത്തന് ഈ ബുക്ക് കായിട്ട് എഴുതണവർക്കു ണ്ടാവൂല്ല നമ്മളിപ്പോ ഈ എന്താ പറയാ മറച്ച് വെക്കണ ആൾ കറീന്ന് പിടിക്കണ പോലല്ലേ
അതെ അതെ ആഹ അപ്പൊ പിന്നെ രണ്ടായിരുപ കൊടുക്കേണ്ടി വന്നു ആ ശരി ഞമ്മ റൂമില് മൂന്നാൾക്കാരാണ മറ്റേ മുന്നൂറ്റിയൊക്കെ വന്നേതത് പ്രാവശ അറനൂറ്റിയായി ഒരാൾക്ക് ഏർ പിന്നെ നിങ്ങള റൂമ എത്ര വാടക
റൂമിന് ഏഴായിരം മൂന്നാളും കൂടിട്ട് ഏഴായിരം
ലെ ഫുഡ്‌ നിങ്ങള് ഉണ്ടാകലെ പുറത്ത് പോയി കഴിക്കലോണ്ടോ ഫുഡ്
പൊറത്തു അങ്ങനെ പോലല്ല
മ്
വല്ലപ്പോഴും എല്ലാരും കൂടിട്ട് ഇതുപോലെ പോയെങ്കില ഉള്ളോ ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കനേ ചെയ്യാ
ചെയ രാവിലെ ഉച്ചക്കും രാത്രികൾക്ക ഒക്കെ ഉണ്ടാക്ക ചെയ്യ കോളജ അടു തന്നെയ
ഉം കോളേജ് തട്ടെടുത്ത അപ്പൊ ഞാൻ നിക്കോ തന്നാൽ കാണാൻ പറ്റും കോളേജ്
വേറെ പുതിയ കുട്ടികളക്കെ വന്നില്ലപ്പോ അതെ വേറെ പുതിയ കുട്ടികള ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ
ഇല്ല ഇ ഇല്ല അഡ്മിഷൻ എടുക്കാൻ ഓരോരുത്തർ വരുണ്ട് ഈ ഇപ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബറ് ഒക്കെ ആവുമ്പോളാവും വരിണ്ടാവാ പുതിയ കുട്ടികള് അപ്പത്തന്നെ ഞാൻ നാലാമത്തെ വർഷ ആവയും ചെയ്യും
വേറെ ഇവി കുട്ടിക ചർക്ക് കേർക്കലണ്ടാ വേറെ കുട്ടികള ചേർക്കാരായ കൂട്ടുകാരുണ്ടോ ചോയ്ച്ചേ
ചേർക്കാന് എനിക്കങ്ങനെ ചോദിക്കലണ്ടരൊക്കെ വന്നിട്ട് ഇതൊരെ അങ്ങനെ ചേർക്കാൻ വേണ്ടി കിട്ടിട്ടില്ല പിന്നെ എന്റെ ഒരു കുടുംബത്തിലൊരു കുട്ടിണ്ട്
അയിനെ ഇതുപോലെ എന്താൽ ചേർത്തിട്ടുണ്ട് ആഹ് പക്ഷെ ചേർത്തിട്ട് പിന്ന വെച്ചാല് കുടുംബം എല്ലല്ലോ ചേർത്തിട്ട് കിട്ടിയത് പിന്നെ അവർക്കെന്നെ കൊടുത്ത് അത് ശരി എത്ര കിട്ടാ അപ്പൊ ആ നമ്മക്ക് നാപ്പതാ കിട്ടീണ്ടായിരുന്നത് ആ അത് ശരി അപ്പൊ എന്തേലും കുറച്ച് കഴിയും കയ്യില ചുടന്നല്ലേ എന്താ ഹയ് എനിക്ക് പിന്നെ എന്താച്ചാല് അത്ര അറിയണ ആളായാരണം പിന്നെ ഒന്നില്ല പിന്നെ വേറാരേലൊന്ന് ട്ടന്നാ കൊഴപ്പില്ലാ ആ
ഇതിപ്പോ കുടുംബ കുടുംബക്കാര്ന്ന് പറഞ്ഞാല് എന്റെ ആരാ കൊറച്ച് ഡിസ്റ്റന്റ് ആൾക്കാരാണ്
ആഹ് ശരി ആ പക്ഷെ എന്നാലും നല്ല അടുപ്പാണ് വരീറ്റൊക്കേ ആ വ അപ്പം മക്ക്
അപ്പൊ ആഹ് അത് പിന്നെ വേണ്ട എടുക്കണ്ടാന്നാ വളീ
എന്താണാൾക്ക് എല്ലാരും പറഞ്ഞ് ഇന്നോട് ഇത് ഇപ്പൊ ഈ പണിയെടുത്ത പോലത്തെ പൈസയല്ലേ എന്താണത് നമ്മക്ക് അന്ന് തന്റെ നേരത്തെ ഫീസ് ഒരു പ്രാവശ്യത്തെ ഫീസ് അടച്ചു കൂടന്നൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ എനിക്കും ഉമ്മാക്കും ഒക്കര് അടങ്ങാറ് അത് ശെരിയാണ് അപ്പ പിന്നെ ഇനി വേണ്ട ചെലപ്പത് എനിക്ക് പറഞ്ഞിട്ടുള്ളതാവൂല ആ അതെന്നെ
അപ്പൊ പിന്നെ അങ്ങനെ അത് വേണ്ടയച്ചിട്ട് അവർക്കെന്നെ കൊടുത്തു അതുകൊണ്ട് ഇത് വരെ അങ്ങനെണ്ട് അഡ്മിഷൻ എടുത്തിട്ടൊന്നും കിട്ടീന്ന് പറയാനായിട്ടില്ല
ട്ടില്ല ആ അതെ ആ
ആ അങ്ങനെ കേട്ട്
കാര്യങ്ങള് കോളേജ്
കോളേ അത്ര വിലിപ്പൊന്നുല്ല സർട്ടിഫിക്കറ്റ് നല്ല വാല്യു ഉണ്ട്
ആ
കോളേജ് അത്ര വലിപ്പൊന്നുല്ല ചെറുതാ ഉം പിന്നെ ഏ പഠിപ്പില് എന്താ
വീട്ടില് കൃഷിയൊക്കെ
ഹനക്ക് വീട്ടില് പ്രാവശ്യം വന്നപ്പളാണ് ഈ റംബൂട്ടാന് അതേപോലെ മാങ്കോസ്റ്റീന് പിന്നെ ഈ എന്താ പറയാ
എന്താ പറയാ ചക്ക ഒക്കെ ഇല്ലേ രണ്ട് വർഷം കൊണ്ടും ആ ആ ആ എല്ലാ കാലത്തും ഉണ്ടാവണ ആ ചക്ക അങ്ങനത്തതൊക്കെ വേടിച്ചിണ്ടായിരുന്നു
ഒടിച്ചിരി ഇപ്പം കുഴിച്ചിരീടോക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ വീട് പറക്കൽ പടുത്ത കഴിഞ്ഞത്
ആഹ് അയ്ശെ അം അയ്ശെരി എക്സാമുവായിട്ട് അം മോളെ ഞാൻ തന്നാ എല്ലാം ജോലി ചെയ്യല്
സഹായത്തിനൊന്നും ആരുംണ്ടാവൂല അല്ലേ ആഹ് ചെക്കമ്മാരൊന്നും ചെയ്ത് തരില്ലേ
ആഏ ചെക്കമ്മാര് ചെയ്തരും ഇയ്യോ
ചെയ്തരുവോ ലീവ് ഉള്ളപ്പോക്കെ
ചെക്കമ്മാരെയ് തൊട്ച്ചെരും ആ ഓ ൽ ഓര്ക്ക് ഓലോട് പർണാ ഓൽ ചെയ്തെരും ആ ഇന്റെ മാമാടെ മക്കളും അങ്ങനെയെന്നെ തൊട് ച്ചൊട്ക്കെലും അട്ച്ചൊട്ക്കെലും ഒക്കെ ചെയ്യാ ആ അതെന്നെ പിന്നെ ഓര്ക്ക് അതെനെല്ലെ വെയ്ക്കോള്ളു അങ്ങനെ ഒക്കെ അതെ
പിന്നിം ഇണ്ട് കൊറെ ക്കറിം ഇപ്പോ ഭക്ഷണം ഇണ്ടാക്ക്ണോരൊക്കെ ആയിട്ട്
ക്ക്ണോര് ഓക്കെ ആയിറ്റ് ആ ഇണ്ട്
അങ്ങനെ
അങ്ങനെ പിന്നെ എന്താ വെ ഇ ബെടെ മഴയില്ല ആ ചൂട്‌ ആ ക്കയലേ ആഹ് ഇപ്പ ഇപ്പം ചെരിപ്പിടാണ്ടിങ്ങനെ അടീന്ന് നടക്കായ്നു കാൽമ്മക്ക് ചൂട് ആഹ് ഇങ്ങക്ക് ചൂടാണ് ല്ലേ
അ ന്ന്ന്നാ അങ്ങനല്ല ഭയങ്കര ചൂട്ന്ന് അല്ല ഇപ്പം ഞാൻ നോക്കുമ്പോ മറ്റേത് നമ്മളവിടൊക്കെ ഇപ്പം നല്ല തണുപ്പല്ലേ
ആഹ് അയ്ശെരിയ ഇബടിം തണുപ്പന്നെ ഇവരധികം ആഹ് ന്ന യ് പോട്ടെ ശരി മോളെ അസ്സലാമു അലൈക്കും
ആ ആയിക്കോട്ടെ വലൈകും സലാം
വലൈക്കുമുസ്സലാം